അലോ.
കേൾക്ക്ണില്ലേ.
ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് എന്തൊക്കെ വിശേഷം.
സുഖം അങ്ങനെങ്ങ് പോണു അവിടത്തെ വർത്താനെന്താ.
അൽഹംദുലില്ലാഹ് റാഹത്തന്നെ.
ആഹ് എന്താ ചെയ്ണത്.
നാല് മക്കളിം നോക്കിങ്ങനെ പെരീലിര്ക്കുണു.
അപ്പൊങ്ങള് കല്ല്യാണം കയിഞ്ഞാലേ.
ആഹ് ങ്ങളോ.
എല്ലാ ഞാ കല്ല്യാണം കൈഞ്ഞതല്ല.
ഏഹ് എത്ര വയ്സായി.
ഇൻക്ക് ഇരുവത്.
ഏഹ് ഞാ ഇരുവത്തെട്ട്.
ഒഹോ എട്ട് വയസ്സിന്റെ ഡിഫറൻസ് ന്റെ താത്താന്റെ വയസ്സ്.
ആഹ് നല്ലോണം ആഘോഷിച്ചോളീ ഈ ടൈമ്.
എഹ്.
പിന്നെ കിട്ടൂല.
ആഹ് അഹ് ശെര്യാണ്.
പിന്നെങ്ങനെ ദൂരന്ന്ങ്ങനെ വള്ളർക്കണ്ട്യരും.
ഹ് എന്താണ് ഇത്ര വരെ പഠ്ച്ചതപ്പോ.
ഞാ പ്ലസ് ടു.
പ്ലസ് ടുവോ.
ഉം.
ആഹ്. ഞാപ്പ ഡിഗ്രി തേഡിയറാണ്.
ഏഹ്.
ഉം പിന്നെ എന്താ പഠിക്കണന്നും തോന്നീലെ പിന്നെ.
പഠിക്കൻ പോവാന് കുട്ടി. ട്ട്യാളെ നോക്കാനെ നേരൊള്ളു.
ഉം, ആഹ്.
പിന്നെങ്ങനെ പഠിക്കാൻ പോവാ ആഹ്.
മക്കളൊക്കെ എത്രേലാ പഠിച്ച്ണേ?
മക്കള്. മൂത്താക്ക് എട്ട് വയസ്സായിട്ടേ ഉള്ളൂ. അത് മൂന്നാം ക്ലാസിലാണ്. രണ്ടാമത്തെ ആക്ക് ആറ് വയസ്സായി. ട്ടുള്ളൂ. അത് ഒന്നാം ക്ലാസിലാണ് മൂന്നാമത്തെ മോക്ക് മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ. അത് പഠിക്കാനൊന്നും പോണില്ല. എന്നെ പഠിപ്പിക്കണത്
ഉ
പിന്നെ ചെറിയ ആൾക്ക് പത്ത് മാസം ആയിട്ടുള്ളൂ. മൂപ്പര് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാണ്.
മം അപ്പൊ ചെറിയ ചെറിയ വയസിന് ഡിഫറൻസ് ഉള്ളൂ അല്ലേ ഒക്കെ.
ആഹ
ഇങ്ങക്ക് ഡ്രൈവിംഗ് അറിയുമോ.
ഓക്കെ പിന്നെ
പിന്നന്താ അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല. ഒഴിവായോണ്ട് പുരയിൽ കുത്തിരിക്കുക.
കുളിക്കാൻ പോയടത്തൂന്ന് പിന്നെയും ഉം നല്ല സുഖം. പ്രത്യേകിച്ച് ഒരു പണി ഇല്ലാതിരിക്കുക ക്കുമ്പോ ഞാൻ അതന്നെയാ എന്റെ മക്കളോട് പറഞ്ഞ നിങ്ങക്ക് ഒരു പണി ഇല്ലെല്ലോ. അതുകൊണ്ടാണ് നിങ്ങള് ഉമ്മാന എടങ്ങാറാക്കണെന്ന് പറയും ഞാൻ.
ആഹ
ഉം
ഡ്രൈവിങ്.. വീട്ടില് ഇപ്പം അമ്മ രണ്ട് താത്തമാര്, ഒര് അനിയത്തി.
ഏ
ഉം താത്തമാരെ കല്യാണം കഴിഞ്ഞതാണ്. ഓൽക്കു ഇതേമാതിരി രണ്ട് താത്താർക്കും രണ്ടീസം കൊ മക്കളുണ്ട്. ഓലും ഇങ്ങളെ മാതിരി പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളു.
അല്ല. നിങ്ങളങ്ങനെ പൊരയിൽ വെക്കാൻ തന്നെ തീരുമാനം.
അല്ല. ഹ്ഹി.. അതൊക്കെ പറഞ്ഞേക്കും.
ഏ പറഞ്ഞേക്കോ, അവർക്ക് ശല്യം ആയിരിക്കണാ പൊരക്കാർക്ക്.
ശല്യൊന്നും ആയിട്ടില്ല. അതുകൊണ്ടല്ല ഇതുവരെ
ഉം. ആര് പറഞ്ഞ് അതൊക്കെ ഇണ്ടാവും എങ്ങനെയാ ഇപ്പ മോളോട് പറയാന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കാണ് ഓല്. ഉണ്ടാക്കാക്കന്നലി
ഹാ.. നോക്കണണ്ട്.
ഉം
നല്ലതൊക്കെ ഇങ്ങനെ നല്ല രീതിൽ വന്നാലൊക്കെ, കെട്ടിച്ചയക്കുന്നാ പറഞ്ഞത്. ആ
നല്ല ഏതായാലും, ഇപ്പ അടുത്തൊന്നും നല്ല വരാണ്ട് നിൽക്കട്ടല്ലേ.
അതെ അതെ എങ്ങനെയും ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ.
എന്റെ ആങ്ങളന്റെ ഒരു മോളുണ്ട്. മുപ്പത്തിയേരും ഇതു തന്നെ പറയല്.
ആഹ
ഈ ഒരു പ്രായം പിന്നെ കിട്ടില്ല.
ആ് ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ആക്കിയാല്, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവല്ലോ.
ഏയ് അത് ശരിയാത്. പിന്നെ ഈ ഒരു പ്രായം പിന്നെ കിട്ടൂല. ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി പോയിരുന്നു. ആ പോണ, പോണ ടൈമില് പിന്നയും വിശേഷമായി. ഇപ്പൊ പൊരയിൽ തന്നെ ആയി.
അയേ ഡ്രൈവിങ്ങ് പഠിച്ചാലും നല്ലതാണല്ലോ എനിക്കറിയില്ല
ഒക്കെ കണക്കാണ് പിന്നെ നമ്മള് പോവുകൊന്നുല്ല
ആ
ഉം
ഞാനിങ്ങനെ പഠിച്ചാൻ പോണംന്ന് വിചാരിച്ച്, ആ പഠിച്ചാൻ പോണംന്ന് വിചാരിച്ചിന് പിന്നെ വീട്ടന്ന് ഇങ്ങനെ ഇങ്ങനെ വാല്യേക്കാര് വരുമ്പോ വണ്ടിയൊക്കെ എടുത്തോട്ടും
ആഹ ആഹ് ആഹ
അങ്ങനെ കുറച്ച് കുറച്ച് ഓട്ടും പക്ഷെ ലെവലില്ല മെയിൽ റോഡ് മെയിൻ റോഡിലേക്കൊന്നും ഇറക്കാനുള്ള എല്ലവലം ആയിട്ടില്ല
എല്ലതും പഠിക്കണ നല്ലാണ് ഒഴിവാക്കണ്ടലോ
ആഹ്
ഞാൻ പോയിരുന്നു ഞാൻ പോയിട്ട് പിന്നെ എനിക്ക് വിശേഷം ആയക്ക ആയപ്പോ പിന്നെ നിർത്തി വച്ചു പിന്നെ ഫുള്ളാകെ ആഹ പിന്നെ ഫുള്ളാക്കാൻ പറ്റില്ല ഞാൻ തുടക്കത്തിലൊക്കെ പോയിരുന്നു പിന്നെ എനിക്ക് ഉ
നമ്മുക്ക്ഇപ്പൊഎവിടെ പോകണങ്കിൽ ഇപ്പോ
സുഖാണല്ലോ ഡ്രൈവിങ് അടിച്ചലെ ആഹാ ഇന്റെ ഒപ്പള്ള ആൾക്കൊക്കെരഞ്ച്ച മാത്രേ വരാത്തുള്ളൂ
ഉ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഒരന്തം വേണം അല്ലെങ്കിൽ കഴിഞ്ഞു കഥ
ഉ അന്തം വേണം അന്തല്ലെക്കിൽ എത്തിന് പറ്റൂല
ആഹ അത് വേണം എന്തിന് എല്ലത് നമുക്കൊരു അറിവ് വേണം ഇങ്ങനെയണല്ലേ നല്ലെ പറ്റിക്കും ആൾക്കാര് എല്ലാം നമ്മളെ പൊട്ടനാക്കും
ആഹ ശെരിയാണേ
പയേമാരില്ലാപ്പോ ഇപ്പോമ്മളെ മ്മള പഴയന്മാർക്കൊന്നും വല്ലാതെ അറിവൊന്നുംണ്ടായിരൂന്നില്ല പക്ഷെ അവരെ നമ്മള എത്രത്തോളം ബഹുമാനിച്ച എത്ര ന്തോളം നമ്മള് പറ്റിക്കന്നുംല്ലല്ലോ അല്ലെല്ല ഇമ്മാക്ക് അന്തല്ലെങ്കിൽ കുട്ടികള് കൊ കൊണ്ടിക്കാണ്ട് നമ്മള് വല്യ തൊടുവിലും കൊണ്ടിടും
ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ എക്സ്ട്രാ ഓർഡിനറികളാണ് നല്ല അന്തും
ബുദ്ധിഉളോല് ആണ് ആഹ എന്താ അവിടെ മഴണ്ടാ
ഓഹ് രാവിലെ വരെ പെരുമയെനി രാവിലെയ ഒക്കെ ഇപ്പ ഒന്ന് കുറവുണ്ട്
ഏഹ്മ്
അവിടെ
ഇവിടെ അതന്നെ ഇവിടെ ഇപ്പോ ചെറിയൊരു വെയിലൊക്കെ ണ്ട് പക്ഷെ പൊതുവെ മഴന്റെ ഒരു ഇതാണ് നമ്മുക്ക് വിശ്വാ വിശ്വസിച്ച് വിശ്വസിച്ചിട്ട്മ്മക്ക് ആഹ നമ്മക്ക് വിശ്വാസ്യം വന്നിട്ട് നമുക്ക് അയാലുമൽ തോരാടാൻ വയ്യ ഞാൻ റൂമിൽ നിറയ ആയാലെട്ടിക്ക്ണ്
ഞ ആ പുറത്തത് ഉമ്മ ചിത്തിട്ട് ഇടുത്തിട്ടാ
ഏഹ്മ്
ആയ് പിന്ന ഇട്ത്വെച്ച് ഓടി ഇട
യൂണിഫോമ ഒക്കെയ ഉണങ്ങാൻ പാട കോട്ടും ഔ പറയാണ്ടാ
ആഹ് ഇസ്തിരിട്ട് ഉണക്കല്ലോ എവിടെയക്ക അഞ്ചത്തി ഒക്കെ എന്നും ഇസ്തിരിട്ണെകാണാ
ഉം ഞാൻ പിന്നെ എതി മ ഇടും അയല്മേട്ട് ഉണക്കൂ റൂമിലേ
ആഹ്
ഉം റൂമില് നല്ല അയലക്ക ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ലേ ഞാനിപ്പ കുട്ടികളെ നീച്ചപ്പ ഒന്ന് റൂമിക്ക് വന്നാണ് പിന്നെ കൊറെ അയലുമ്മ തോര ഇടാനണ്ട് കുറെേ ബസ്തുകളൊക്കെണ്ട് ഇപ്പൊ തിരുമ്പിക്കഴിഞ്ഞപ്പോ അപ്പൊ ആഹ് അടൊക്കെ ഇടാൻ വേണ്ടീട്ടൊണ്ട് കേറിയപ്പോ
ആഹ് നിങ്ങള ഏത ടീം ഫുട്ബോള്
ഞാനങ്ങനെ ഒരു ടീമും അല്ല
എന്നാല നമ്മക്കൊരിഷ്ടണ്ടല്ലോ ഒരു ടീമിനോട്
എല്ലാ അങ്ങനെരൂ ഇഷ്ടല്ലേ അത രസം
ഏഹ് ഇവിടെക്കെ ഇപ്പ ഇന്നലെ പോർച്ചുഗലില് പോയിട്ട് ഗ്രൂപ്പിലൊക്കെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ എങ്ങടെ പോർച്ചുഗൽ ഫാൻസി കള്ളിയൊക്കെ വിട
ഉം
ഇവടെ ഞമ്മളന്ത് നമ്മക്ക് കുട്ടികളെയ മക്കളെയും നോക്കി ഇങ്ങനെ ജീവിക്കാനല്ലാതെ അങ്ങനത്തെ മീൻറ്റൊന്നുല്ല ഇവിടെയൊക്കെ ഫുള് ആൺകുട്ടയാളായ്മ്മൽ
ഇവിട ഞാനുപ്പി ഒന്നും കച്ചറിയ
ഇപ്പ വേറെടീ വേ ടീം ഇങ്ങട്ട് ഇങ്ങെ ഇപ്പ ഇ ടീമെ കളിക്കും ഞാൻപ്പാ ടീമിനെ കളിയിക്കും
അങ്ങനെ ഉമ്മേ
ആഹ് ഇവിടെ ആൺകട്ടികളൊന്നും ഇല്ല ഞങ്ങൾ നാല് പെൺമക്കളാണ്
ഏഹ്
എന്നാലും ഇള്ള നേരം ഇപ്പായിട്ട് നല്ല തല്ലിപിടിത്താണ്
ആഹ് അതായാലും പഴയ കുട്ടികളൊക്കൊയിരുന്നു വ്യാപാരത്തി ഒരു ബന്ധം ഇപ്പ ബാപ്പിയും കുട്ടികളൊക്കെ തമ്മിൽ എല്ലാം ഫ്രണ്ടാൾ പോലെ
ആഹ്
അല്ലേ രസാവല
ആഹ് ആകെ കുറച്ച നേര എല്ലും രാത്രി ടൈമിൽ ഉണ്ടാവുള്ളു അപ്പൊന്നെ ഇപ്പ ഓടുചൂടും ച്ചോളി എടരിക്കോളി വൈച്ചോളി എറണാണ്ട്
അതാണുള്ളത്
വാപ്പാരല്ലേ ഓരോ ഓര ഒരു ഇത് പറയുന്ന
ഉം
ഉം പിന്നെ എന്തൊക്കെ ആള് കുവത്തിലാണ്
ഇപ്പൊ നാട്ടിലില്ല
ഇല്ലല്ല പോയിട്ട് പോ അല്ലല്ല താറവാട കൂടാണ്
ഏഹ്
ഉം ഇവിടെ ഏഴ് വെങ്ങമാരുണ്ട്
ഓഹ്
ഉം ഏഴ് പെങ്ങമാർ ഏഴ് പെങ്ങന്മാരും ഒരു മോനനെ ഉള്ളൂ
യെ
രസൊക്കെണ് പക്ഷേ ഞമ്മക്ക് പണിണ്ടാവുംമ്പളാ എടങ്ങാറ്
ആയ് ഇങ്ങനെ താത്തൊക്കെ ഇങ്ങനെ പറയണേക്കാ
ആഹ് അനുഭവിക്ക അപ്പം മനസ്സിലാക്ക ങ്ങക്കും
ഞാന് നാത്തുമാര്ല്ലോക്ക് കെട്ടൂല
അതൊക്കെ വെറുതെണ് മൂത്ത മേ ക്കെയാവുമ്പേ കെട്ട്ആണെ മൂത്ത മോൻ ല്ലോട്ത്ത് കെട്ടിക്കൊളി എന്നാ പിന്നെ വേം വേറെ പോവാ
ആഹ് അതെന്റെ താത്താരറഞ്ഞ് ന്റെ രണ്ട് താത്താരും തറവാട്ട് നിക്കണോല
വാണ്ട മോളെ ആ പണിക്ക് നിക്കണ്ട ഞാൻറ്റെ ആങ്ങന്റെ മോളോട് പറഞ്ഞു കൊടുക്കല അങ്ങനെ ഒരു മോനാണെങ്കി കെട്ടര്തിട്ടാ ദയവ് ചെയ്ത് കെട്ടര്ത്റിം ഞാന് അഹ് ഇഞ് എത്ര നല്ല മൻസനാണെങ്കിലും
ഉം
അയ്ആണ്ച്ച അമ്മളെ കൈയ് ഒരു ഒഴിവും ണ്ടാവുല കെഴിഞ്ഞ് കഥ ഏഹ് ഒന്ന്ല്ലെങ്കി മൂന്ന നാലാ ങ്കുട്ട്
ന്റെ താത്താര് അങ്ങനെ പറയല് എന്താ ഏഹ് അടിയിലുള്ളോരോന്നും കെട്ടണ്ട ഞങ്ങളാതിരി നിക്കേണ്ടി വരും
ഉം മൂത്തേയ്മ്മെ പുടിക്ക്യ എപ്പളും മൂത്തേഴ്മെ പോയി പിടിച്ചാ മതി
ഉം ന്നാലെയ്ക്കോട്ടെട്ടൊ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ന്നാ ശരി